അല്ലാതെ കേക്കില്ലേ
ആ കെടക്കാണ്ട്
ഹലോ നല്ല ഉയരം തന്നെ എന്തൊക്കാണ്? അന്റെ വർത്താനം എന്തൊക്കെ?
സാത്തായിട്ട് പോണ് ഇന്ത്ല്ല
ഏ കൊറേ ആയല്ലോ വിളിച്ചിട്ടില്ലേ?
കൊറേയായി
ഒരോ തെരക്ക് കാരണം
ആ അതേ ഇൻ - ഇങ്ങനെ ഓർമ്മ ഉണ്ടാകുമ്പോ ഇടക്കിങ്ങനെ പരിചയപ്പെട ആ ഇന്ന്ണ്ട് സ്കൂൾണ്ട്ന്ന് ഉച്ചരെ എ
പിന്നെന്താ ചായികുടിയൊക്കെ കഴിഞ്ഞോ
ചയ് കുടി കഴിഞ്ഞു താ മുറ്റടി കഴിഞ്ഞു ഇഞ്ഞികത്ത് കുറച്ച് പാത്രം കഴുകാണ്ട് പണികളൊക്കെ തുടങ്ങണം സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്തോണ്ട് അവിടങ്ങനെ മടിച്ചുകടന്ന് ഏ
മക്കള അങ്ങട്ട പോയാലാണ്
ആഹ് മക്കളെ പറഞ്ഞയഴച്ചവരാണ് അടുത്ത പണി പരിപാടികള് മോനെ എട്ടേമക്കാലകുമ്പോ പോകവും ആഹ് ആഹ ആ് ആഹ അന്ന് ലീവാ ആ ആന്താ ലീവ് ന്ത
അത് ഞങ്ങൾ മാസത്തില ലീവ് ഇന്ന് എടുത്തതാണ് ഈ അങ്ങനെ
പക്ഷെ ഉ മാസത്തിൽ എത്ര ദിവസാ ലീവ്
രണ്ട ദിവസേള്ളൂ അത് നമ്മക്ക് ഇഷ്ടമുള്ളപ്പെടുക്ക
ഇത്ര ഉണ്ടാവൂലേ
ഓ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞണീ വന്നിട്ടേള്ളു
അഹ ശരി
വേറെ എന്തൊക്കെയാണ് വർത്താനം മഴൊക്കെ ഇണ്ടാ അവിടെ
ഇന്നലെ വൈകുന്നേരം ഒന്ന് പെയ്തു മൂന്നാല് ദിവസമായിട്ട് ഒന്ന് വെയിലറച്ച് ഇന്നലല്ല
എന്ന ഇണ്ട്ന്ന് തോന്നു മൂരിക്ക്ണ്ട്
ആഹ് ഇവിടെന്ന് വെയില വേറെ ലഷോന്നും കാണില്ല
ഏ ആഹ ഇപ്രാവശ്യം നല്ല കുറവാണ്
ആഹ ഇങ്ങനെ പോയാല ബുദ്ധിമുട്ടാ ആഹ് അറിയില്ല ഈ മാസം അടുത്ത മാസം നല്ല
ആഹ മഴ പെയ്തിയില്ലെങ്കിലും പാടാണല്ലോ ആഹ ഇല്ല വെള്ളം ഇല്ലാത്തോലൊക്കെ കൊറെ ആൾക്കാാര് ഇണ്ടാവും
ആ മഴ പെയ്താലും പോണ് എടങ്ങേറാണ്
അതെ മഴ കൂടുതലായാലും
കുറഞ്ഞാല് ആ എല്ലാം കൊണ്ടും ഒരിത് പിന്ന ആദ്ധ്യത്തെതിരിള്ള വെള്ളപ്പൊക്കെന്നും ല്ല്യാണ്ട്ന്നാതി വൈ താലും കൊയപ്പൊന്നില്ല
അതെ അതെ അതെ മഴന്റെ തുടക്കത്തിതന്നെ വെള്ളപ്പൊക്കം ഇടാവല്
ആഹ ആദ്യ കഴിഞ്ഞ പ്രാവശ്യം. അങ്ങനെനല്ലോ ഈ പ്രാവശ്യം
അമ്മളോടടെന്നിട്ടല്ലേ ദൂരെ വെക്കുന്നാലും വെള്ളമൊക്കെ ണ്ട് പറഞ്ഞെട്ടീരുന്നു ഓപ്പ ശമനമായിന്നണ്ട് ഇത്തെ തിരുവനന്തപുരം ആ വഴിക്കൊക്കെ വൈക്കൊക്കെ
ആഹ നല്ല ഇണ്ടാവൂലേ ആ അവിടെ പിന്നെ അതില്ലേ കോഴിക്കോടൊക്കെ അത്ണ്ടായില്ല ഇത്വരെ ഇപ്രാവശ്യം എന്താന്നറിയില്ല നല്ല മഴ കുറഞ്ഞെകൊണ്ടായിരിക്കും
ആഹ
എന്താാണ് പിന്നെ അങ്ങനെ ആഹ വരൽണ്ട്
ആഹ ആഹ്
അടെ തിരൂരുള്ളോലൊക്കെണ്ട് അപ്പൊ കുടുംബക്കാരൊക്കെണ്ട് അപ്പൊ അങ്ങോട്ട് വരൽ ണ്ട് എടക്ക് ഇപ്പൊ കൊറെ ആയി ഇനിപ്പോ സ്കൂളൊക്കെ പൂട്ടുമ്പോള്ളൂ വേര് അല്ലാത്തപ്പോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങെന്താ വീട്ടിലുള്ളവലൊക്കെ എന്താ അമ്മയൊക്കെ എന്തൊക്കെ
ഞ ഞാനും മൂന്ന് മക്ക പിക്കപ്പ വർത്ത ഉം ദസ രപമില
ഉ അ താക്ക പനക്ക ആക്കി
ആഹ ഒരു റോസൻ കമീയിലാണ് ഇവിടല്ലേ പൊറത്ത
ആ ആഹ പോയോ ആ
ആ പോയി്മ വളാഞ്ചേരി കടയിലാണ്
ഉ ഉ ഉ
എട്ടേ മുക്കാല ആകുമ്പോ പോകഞ്ഞ ആറ ഏഴുമണിയാകുമ്പോ തിരിച്ചെത്ര
ഏ അവിടക്കെ ഇതിലേക്ക് ഷോപ്പിലാ
ആ മൊബൈലിന്റെ
ആ ആ ആ സമയവല്ലേ വരുുംമ്പോലെ
ആഹ് ആഹ
ഉച്ചക്കെ ഫുഡ് കഴിക്കാനൊക്കെ പുറത്തുന്നയി
ഫുഡ് കടയിൽന്ന് ആ കാശ കൊടുക്കും
ഉ അങ്ങനൊയിരിക്ക
ഉച്ച വരെ കടൽ ഉച്ചക്ക് ശേഷം റോട്ടിന് പോവയാണ് വീട്ടിൽ പോയിട്ട വന്നാപ്പോൾ പെുന്നാൾ കഴഞ്ഞ് കഴിഞ്ഞ ഞാഴറല്ല അതിന്റെ ഞറാഴ്ച്ച പോവല്
ഏ
വളാഞ്ചേരി വർക്ക് ആവോണ്ടേ
ആഹ് ആഹ് അവിടൊയ കൊണ്ട് ഏ
ഞായറാഴ്ച മാത്രമേ ലീവ്ള്ളൂ നോള് വളാഞ്ചരി ഫാഷൻ ഡിസൈനിങ് അപ്പോൾ
ആ ഓ അടത്തി ഉം അങ്ങനെയൊക്കെ വ വീട്ടില് ഉമ്മ ഭർത്തേവേള്ളൂ ഭർത്താവ് പണിക്കോയിണ്
ആഹ ആഹ ആഹ ആഹ എന് ചോപ്പ
ആഹ നല്ല അർഥം ത അങ്ങനെ പോണ് ലീവ ആവുമ്പാണ് ഇങ്ങനെ ഏ
പ്പ
അത ഡ്രസ്സിന്റെറെ
ആ ആ അ
ഡ്രസ്സിന്റെ ഷോപ്പിലന്നെ
എന്താ കടന്റെ പേര്
ഏടാശാലി
ശാലി
ടൗണില്
ഏ ഇല്ലല്ല ഇല്ലല്ല
അതെ എവിടെക്കെ കുറേ ആയല്ലോ വന്നിട്ടില്ലേ
അതെ
അങ്ങനെ ടൗണിലേക്ക ഒന്നും വരല്ലേന്ന് ചോദിക്കാ
ഇല്ലല്ല ഞവിടെ മറ്റേ ബീച്ച്ക്കൊക്കെ വന്നിട്ടുണ്ട്
ആ ആഹ എവിടെ വന്നണ്ടാവലേ അയ്നോരോത്തരക്കല്ലേ എല്ലാർക്കും പിന്നെ മക്കളൊക്കെ ഒന്ന അതിന് വലുതായാലും പിന്നെ ഇടയും വരാനും ഉണ്ടാവില്ലല്ലോ
ആഹ ഇക്ക വരുമ്പോ ഇങ്ങനെ പോകോ രോട് സ്ഥലത്ത്ങ്ങനെ
ആഹ ആഹ അങ്ങനെ പോവാ മതിയാവലേ
എന്താ ഷാനിയെ
ആഹ ചെറുതാണ് അവിടുന്ന്
ചെറുതും വലുതും കൂടി
ആ പിന്നെ ലീവ്ള്ളപ്പോ ആൽക്കുള്ളാണല്ലോല്ലേ.
വലുത് ആയിക്കണ്. ചെറുതിന് പന്ത്രണ്ട് ആയിക്കണ് വലുതിന് പത്തൊമ്പത് ആയിക്കണ്. നാലും വികൃതിയാണ്
ആ എല്ലാരും ഉള്ളതാണല്ലേലേ ഓരോ സാധനം തൊടണേനും പിടിക്കണേനും ഓരോരുത്തര് ക്കുള്ളാതനല്ല ഴക്ക് അങ്ങനെ ഒക്കെയാണ് ഇനിയെന്താ ഭക്ഷണത്തിന്റെ ഒക്കെ ആയ ഉച്ച
എന്താ ചോറടുപ്പത്തണ്ട് ഞാന് മീൻ മത്തി കിട്ടിക്കണ്
ആ ഇവിടേം അത് തന്നെയാണ് മത്തി തന്നാണ്.
ആ മത്തി വാങ്ങിക്കലില്ല അപ്പ എന്തായാലും മത്തി വാങ്ങിയിട്ട് ഒരുപാട് കാലായി. അതുവരെ കുഞ്ഞ് കുഞ്ഞ് മത്തിയായിരുന്നില്ലേ അവക്ക് ഇഷ്ടല്ല ഇത്.
ആ കറി വെച്ചല്ലേർന്നു. ഞങ്ങള് ഇവിടെ ത കറിയത്തൊന്നാരും കൂട്ടിയൊന്നൂല്ല. പിന്നെ വെക്കണല്ലോ എന്തായാലും ഒന്ന്
ഉം കറി കുമ്പളങ്ങ വക്കണം ഉച്ചക്ക്
അയിനകൊണ്ട് പിന്നെ അതങ്ങോട് മുളക് ഇട്ട് വച്ചേക്കുന്നു.
ആ ആ ഉപ്പേ
അവിടെ അങ്ങനെയൊക്കെയാണ്. വീട്ടിലൊക്കെ എന്താണ് വർത്താനം ഉമ്മേ
എന്താ എനക്ക് ഉമ്മ ഇല്ല്യാ എനക്ക് ഉമ്മ ഇല്ല്യാ ഉപ്പ ഇല്ല്യാ. ഉം
അവിടെ അപ്പൊ ആരൊള്ളേ തറവാട്ടില്
ഉമ്മാരുടെ ആങ്ങളാരുണ്ട് മൂ മൂന്ന് ജ്യേഷ്ഠത്തികള് രണ്ടാങ്ങളേം മരിച്ചു.
ആങ്ങളാരൊക്കെ ആ ആ തറവാട്ടില് രണ്ടാളും നിക്ക്
രണ്ടാള് മരിച്ചു.
ആ സുഖോല്യ ഇങ്ങനെ ഇരിക്കണ്.
ഏ അല്ല ഒരാള് ക്യാൻസറായി രണ്ടു മാസം കൊണ്ട് മറ്റേ ലിവറിനു ബാധിച്ചിട്ട്. അതറിഞ്ഞില്ല നാലാം സ്റ്റേജിൽ എത്തിയിട്ടാ അറിഞ്ഞത് ഉം
വായ സുഖങ്ങള്
ഒരാങ്ങള പിന്നെ പെട്ടെന്ന് വെള്ളിയാഴ്ച നോമ്പ് ഇരുപത്തേഴിന് വെള്ളിയാഴ്ച കുളി ക്കാൻ വേണ്ടി കുളിമുറീ കേറിയതാ അങ്ങനെ കുഴഞ്ഞ് വീണ് മരിച്ചു. അറ്റാക്ക് വന്ന തോന്നണ്ട് ഉ മ്മട്
എന്താ ചെയ്യേപ്പ അയ്നി എല്ലാർക്കും പെട്ടെന്നാണല്ലോ ഒരോ മരണം. എല്ലാരെയും കാക്കട്ടെ ഇങ്ങനത്തൊക്കെ
അതെ
നമ്മള് ഒരു കല്യാണം കഴിഞ്ഞേനു
ഏ ആ കല്യാണം കഴിഞ്ഞു ഒക്ക വല്യാൾക്ക ഞാനാണ് ഏറ്റേം ചെറുത്. ഉം
പെണ്ണുങ്ങളൊക്കെ ഇപ്പോ അവിടെയായിരിക്കൂലേ ഓരോ വീട്ടിലായിരിക്കൂലേ.
അ അ എല്ല ഒക്കെ എല്ലാരും വേറെ വീട് വച്ചേക്കണ്
ഏ ഏ കൊറെ ആയില്ലെ ഒന്നും കേ അറിയലുംല്ല ആരും വിളിക്കലും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തേ തെരക്കായും കൊണ്ട് വിളിക്കാനും സമയം കിട്ടില്ല. ആ കൊറവാണ് ഇതിന് പോ പണിക്ക് പോണേ കൊണ്ട് പിന്നെ
ആ ആ ആ ആ ഉം ഒരു ആ അടുത്ത തന്നെ
ആഹ് അടുത്താണ് ആങ്ങ വന്നീനോ അപ്പൊ മൂന്നാമത്തെ ആള് വന്നീനോ അപ്പീനെ പോയി വന്ന്
ആഹ് ആ ആഹ്
അല്ലാണ്ടൊന്നും ഒരു കുറവാണ് ആ ആദ്യൊക്കെ ഫുള്ള് പോയി നിക്കല്ലേ ഇപ്പ്പ കുറവാണ്
ആഹ്
ഇപ്പ മക്കള് മദ്രാസൽ പോണ കൊണ്ട്
ആഹ
മദ്രസ്സ ചേർത്തിയോണ്ട് പിന്നെ ഒഴിവ് കിട്ടാലില്ല പിന്നെ എനിക്ക്യാൻ ലീവ്ള്ള ആണെങ്കിൽ അന്നേര പോവാൻ കഴുള്ളല്ലോ അവിടുന്ന് പോവാൻ കഴിയില്ല ബസ്സും ഇല്ല പിന്നെ ഇടങ്ങാ
ആ ആ ഹ
പിന്നെ നേരിട്ട് ബസ്സുണ്ട്
ആ നേരിട്ട് ഉ ഉ ഉ ഇപ്പ എന്താ ഫുഡൊക്കെ ആയൊ
ഓ ഓ ഭക്ഷണത്തിന്റെ കൈഞ്ഞ ഇത അടക്കല് തുൊടക്കല് ആ പണിയൊക്കെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഡാസ്ക്
ആഹ അെ അടിക്കൽ തുൊടക്കൊക്കെ മോള് ചെയ്യും മോള് ചെയ്തു മോള് ചെയ്തിട്ട് അതെ ഉച്ച ആവൂലെ
ആഹ വത്യാ പിന്നെ കൊറച്ച നേരം എങ്ങനെ ലീവ് ഉള്ള ദിവസം എങ്ങനെ മടിച്ച് എല്ലാരും ല്ലോ അതിന്റെക്കാര്
അതെതെ അങ്ങനെ മറ്റത നേരം അവ അടി തുട ക്കലൊക്കെ കഴിച്ചച്ച് മോള് പോകും ആ കോഴിക്കോട്ടക്കോ അങ്ങോടെ ബീച്ചിൻ്റെ കടുത്തായിട്ടാ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് കെരുന്നാഗം പോകും ആ
നിങ്ങള് അങ്ങോട്ട് പോല് കൊറവഴക്കല പോ ഒരേ വീട്ടിലൊക്കെ പോവല്ലേ
ആഹ് ഉണ്ടണ്ട് ഞായറാഴ്ചച്ചൊക്കെ ഞായറാഴ്ചൊക്കെ പോയിക്കാണ്ട് പോരും ഇങ്ങനെ അാണ് മോനും മക്കൊക്കെള്ള ലീവുള്ള ദിവസം ഉ
ഉം ഈഒഴിവുള്ള ആണല്ലോ വെരൽ അ ഒക്കെയാണ് പന ചായടിച്ചോ ന്നിട്ട്
ആഹ ചായടിയൊക്കെ കഴിഞ്ഞ് നല്ല ഇന്നലെ നോമ്പറക്കാൻ പൊറോട്ട കൊണ്ടുന്നിനി അപ്പൊ അത്ണ്ടായിരുന്നു
ആ ആ ഇവിടെുണ്ട് നിലത്തെ ഇതൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും മക്കൾക്ക് വേറെ എന്തെങ്കിലും വേണ്ടി വരുല്ലോ
ആ അതെ ഉം ഒരു നാല് ദോഷം ചിട്ട് ഉ നമ്മടെ മക്കൾക്ക് പിന്ന പൊറോട്ട പൊറാട്ട ബിരിയാിയി മന്തിയയാ പിന്നെ
ആഹ് അത് പിന്നെ എല്ലാർക്കും അങ്ങനെന്നോ ബിരിയാണിയും മന്തിയും കണ്ട കഴിഞ്ഞാ പിന്നെ എല്ലാരും അതില്ലേ ഇണ്ട ആയിക്കോള്ളല്ലെ അ എന്നും വെച്ചെടുത്താ അത്രയും നല്ല ആയിരിക്കും നാളെ
ഉ ഉ
ഉ പി അമ്മ പോരാ ആഏ ഞാാന് പി കൊറച്ച കഴിഞ്ഞട്ട വിളിക്കേ അ്മ്മ വിളിക്കണ്ട് ചായ വിളിക്കാൻ വേണ്ടീട്ട് ആ ആ
ഉം